ഹലോ
ആഹ പറഞ്ഞോ കേൾക്കാം കേക്കാം
ആ് ഞാന ഒന്ന് വിളിച്ച എന്നിട്ടും കിട്ടിയില്ല ഞാൻ പിന്നീട് ഒന്നൂടെ ട്രൈ ചെയ്തപ്പഴ കോൾ കയറി വന്ന വന്നെ
ആണോ ആഹാ റേഞ്ചിന്റെ എന്തെങ്കിലും പ്രശ്ന ആയിരിക്കും
ഒട്ടും അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല ടടു ടൂ എന്നുള്ള സൗണ്ട് മാത്രമ ഉള്ളൂ അല്ല വേറൊന്നും തന്നെ കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു മ
ആ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഈ നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നം കാണും ഇപ്പോഴത്തെ കാലാവസ്ഥ പിന്നെ നല്ല എല്ലാരും പറയുന്നത് നമ്മൾ ഫൈവ് ജിയുടെ ഇതൊക്കെ ഇടുമ്പോഴേക്ക് കിട്ടുമക്കെ ക്കെയാ പറയുന്നത് ചില സമയത്ത് കണക്കാ
അതാ ചുമ്മാ അതാ ഇവിടെ പിന്നെ എനിക്ക് വൈഫയുണ്ട് വൈഫയുടെ ഒരു ഇതില്ല ഞാനിപ്പ ഇപ്പോ ന മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞാ ഭയങ്കരമ്മ ഫോണിൽ ഞൻ മുറ്റ കൊണ്ടൊന്നും നമുക്ക് ഉപയോഗാൻ പറ്റത്തില്ല ഭയങ്കര ഇ ലാഹാണ്.
ആഹാ ശരിയാ ശരി ഞാൻ പക്ഷെ എന്റെ ഫോണിന്റെയാ ഉപയോഗിക്കുന്നത്. കേട്ടോ ചലസമയ ഭയ ചിലപ്പോൾ നന്നായിട്ട് കിട്ടും പിന്നെ ചില സമയത്ത് കിട്ടത്തില്ല ഇവിടെ വൈഫൈ കണക്ഷൻ ഇണ്ടാരുന്നു അപ്പൊ ആങ്ങള ആങ്ങള ഇവിടെഉള്ള സമയത്ത് അവൻ എടുത്ത ഉ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവനിപ്പ അങ് ജോലിക്ക് പോയത് കാരണം കണം മതം കട്ടാക്കി താങ്ങളെ ജോലിക്ക് പോയിക്കഴിഞ്ഞാൽ ഞങ്ങള്ൾ പിന്നെ ഇങ്ങോട്ട് വന്നതേ അപ്പൊ അവൻ കണക്ഷനും കട്ട ആക്കിട്ടാ പോയത്
ആണോ എവിടെ സിനമ ഏതാ
സിം എയർടെല്
ആഹാ എൻന്റെ മേമ്പലാണ് സിമ്മ പക്ഷെ ഇവിടെ റേഞ്ച് റേഞ്ച് ഒ ഒട്ടും കിട്ടതല്ല പക്ഷെ എന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാ നല്ല റേഞ്ച് ആ പിന്നെ അത് ആദ്യം ഐഡിയ ആയിരു ന്ന ഐഡിയ ഒക്കെ ആണെങ്കി ഇവിടം റേഞ്ച് കിട്ട പക്ഷെ എന്റെ വീട്ടിൽ പോയി അറേഞ്ച് കിട്ടാത്തില്ല ആ വീട്ടിൽ പിന്നെ വീട്ടിലായിരുന്നു ആദ്യം വൈഫ വെച്ചിരുന്നത് ഞാൻ വീട്ടിൽ നിന്ന സമത്ത്വിടെെച്ചിത ഞാ വൈഫെ എടുത്ത് ത് പിന്നെ അവിടുന്ന് ഞൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കക്ക് അവിടുത്തെ മോഡോ എടുത്തോണ്ട് എല്ലാം കഴിഞ്ഞ ശേഷവാ
ആഹ് ഓഹ്
ണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന അപ്പ ഇവിടെ പിന്നെ വെച്ചേക്കുന്ന ഓണി അ അത് അങ്ങോട്ട്ന്ന് ഇങ്ങോട്ട് നമുക്ക് എടത്തോണ്ടു പോകാൻ പറ്റത്തില്ലോ എടത്തോണ്ട് പോയാ തന്നെ നമ്മൾ അവിടെയും റീ ചെയ്യരും അ് ഫോണ ചാർജ് അവിടെ വെെന്നിട്ട് ഏറ്റവും ഉപയോഗിക്കുന്നത് പക്ഷെ അതുപോലെ ഇപ്പം അല്ലക്കന് ശേഷം വലിയ കുഴപ്പ ഇില്ലാതെ പോകുന്നു ഇങ്ങനെ
ആ അപ്പൊ ഈ മോഡം അല്ലാതെ ചാർജ് ചെയ്യുവാണോ നമ്മൾ മാസം പൈസ അടക്കുവല്ലേ
ആഞല്ല ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ മോടം
ആഹാ അപ്പൊ നമ്മളറി
നമ്മള റീച്ചാർ ചെയ്താൽ മാത്രം മതി ആ ഞാൻ അ ഇവിടെ മുന്നൂറ്റി നാപ്പത്തഞ്ച ഞാൻ അതിന്റെ ആവശ്യം അൺലിമിറ്റഡാ അൺലിമിറ്റഡ ആ വരുന്നത് അത് നമുക്ക് എത്ര വേണ ഉപയോഗിക്കാം അങ്ങനെ ഒരു ഇതില്ല പക്ഷെ എല്ലാര പലയിടത്തും പല റ റേ റേറ്റിനാ പോകുന്നത് ഇവിടെ മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ താരള അ വലിയ ഉപയോഗം നമുക്ക് വരുന്നില്ലല്ലേ അ അതൊണ്ടിട്ട് ഇത് തന്നെ ധാരാള പിന്നെ മ നമ്മൾ പ്മെന് ത്ത് വാങ്ങിച്ചതായത് കൊണ്ടിട്ട് നമുക്ക് ഒരു മാസം രണ്ടു മാസം അല്ലെങ്ക റീചാർജ്ചെയ്തില്ലേലും വലിയ കുഴപ്പമ ഇല്ല ഇവിടം ഒരുത്തർ വന്നിട്ട് പറഞ്ഞ് അവരായിട്ട് നിങ്ങക്ക് മോഡ തരാം പക്ഷെ ഒരു മാസം ഒരു മാസത്തിൽ കൂടുതൽ റീചാർജ് ചെയ്യാതെ കിടക്കുവാണെങ്കിൽ അ കട്ടായിട്ട് അവര് മോടോ അങ് എടുത്തോണ്ട് പോകുന്നു ഞാൻ പറഞ്ഞ വേണ്ട അതിനൊക്കെട്ടും നല്ലേള്ളൂ നമ്മള് സ്വന്തമായിട്ട്രു മോളം വ മേടിച്ച് വക്കും
മോടം മേടിച്ചന് എത്ര രൂപയായി
എനിക്ക് അന്ന് മേടിച്ചണ്ട് മൂവായിരം രൂപയായ തോന്ന ഫസ്റ്റ് റീചാജ് ഉൾപ്പെടെ ആണോന്ന് ഓർക്കുന്നില്ല എടെ മൂവായിരത്തി മൂവായിരം രൂപയായി മൊത്തത്തില്ൽ
ഓ ഓ ആഹ ആഹ
ആ അതൊണ്ടണ്ട് നമ്മ ഇഷ്ടത്തെ നമുക്ക് റചാർജ്താൽ മതി നമ്മ ആരേും പേടേണ്ട കാര്യമല്ല ഒരു മാസം അറ വിച്ചാ ചെയ്തും ആരും ചോദിച്ചിട്ട് നമ്മടേക്ക് വരല്ലോ ആഹ് പിന്നെ റീചാർജ് ചെയ്യുന്നത് ഒരു പുള്ളിക്കാരനുണ്ട് ആ പുള്ള ക്കാരനെ വിളിച്ച പറയാം അ പുള്ളിക്കാരന്റെ ഗൂഗിൾേയിലോട്ട്മ്മൾ പൈസ ഇട്ട് കൊടുത്താൽ മതി
ഓ അപ്പൊ നമ്മുക്കായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേ?
ചെയ്യാൻ പറ്റും. അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അപ്പം പുള്ളിക്കാരന് അന്ന് മുതൽ എനിക്ക് ചെയ്തു തരാം അപ്പ ആ അങ്ങേർക്കാണെങ്കിൽ പൈസയും കിട്ടാൻ കൊടുത്തേക്കെ നമ്മള്
ആഹ ആഹ് ഹ ഹ
തീട് തന്നെ മുന്നത്തെ ദിവസം നമുക്ക് മെസ്സേജ് വരും ഫോണില് നാളെ നിങ്ങളുടെത് വൈഫ കട്ടാവുകന്ന പറഞ്ഞുണ്ട് അപ്പ നമ്മ പേയ്മെന്റ് ചെയ്യുമ്പോ അപ്പൊ തന്ന അന്നേം തന്നെ ന ചെയ്തു വരിയും ചെയ്യും. ആ പിന്നെരു കാലം നമ്മ - റീചാർജ് ചെയ്യണം നമ്മള് സിമ്മും റീചാർജെയ്യണം അ താ മെനക്കെട്ട പരുപാടി
ആഹ അത് ശരിയാ അപ്പൊ എന്തെങ്കിലും സ്- സിമ്മ് നോർമൽ എന്തെങ്കിലും കുറഞ്ഞ ചാർജ്ല്ല
ആ അതെ അതെ ഞാന് ഡെയിലി ശൈലിയല്ല ഒരു മാസത്തേക്ക് വൺ ജി ബി ആയിട്ടാ ഞാൻ ഇപ്പം റീചാർജ് ചെയ്യുന്നത് പക്ഷെ നമ്മ മറ്റേ നമുക്ക് ഡെയിലി വൺ ജി ബി അല്ലെങ്കി വൺ പോയിന്റ് ഫൈവ് ടു പോയിന്റ് ഫൈവൊക്കെ ല്ലേ നമക് വരുന്നത്, അഹ് ഇതിപ്പോ അ- വന്നേക്കുന്നത് ഒരു മാസത്തേക്ക് വൺ ജി ബി അല്ലെങ്കെ വൺ പോയിന്റ് ഫൈ ജി ബി ഒക്കേണ് ആ രു ള്ളത് മാത്രവേ റീചാർജ് ചെയ്യത്തൊള്ളൂ ഇപ്പൊ
ഉം നമുക്ക് പുറത്തൊക്കെ ഇം നമുക്ക് നമുക്ക് പൊർത്ത്ക്ക് പോവാണെങ്കിൽ വീട്ടിൽ വൈഫ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗൂഗിൾ പേയോ അല്ലെങ്കി വേറെന്തങ്കിലും ന്ന് പെട്ടെന്ന് മെസേജെയ് എന്തേലും ചെയ്യണങ്കിലൊ ഒരു വീഡിയോ കോളോക്കെ ചെയ്യണങ്കി നമുക്ക് നെറ്റ് വേണ്ടേ
ആ അതിനന് വേണ്ടിട്ട് മാത്രം ജസ്റ്റ് ഒരു ജീ ബി ചെയ്യുണെന്നേ ഒള്ളൂ ല്ലെങ്കിൽ സിമ്മും കട്ടാവുല്ലോ
ആഹ അതെ
ആഹ അങ്ങനെ അങ്ങനെ അതുകൊണ്ട് അവിടെ
ആഹ് ഇവിടെയും ഞാൻ മാസം ഇല്ല മോഡോ ഇല്ലല്ലോ ഞങ്ങൾ അല്ലാതെ ഫോൺ റീചാർജ് ചെയ്യത്തേ ഉള്ളൂ ഞാൻ കഴിവതും ഒരു ഇരൂന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ നേരത്തെ നൂറ്റി തൊണ്ണൂറിനാർന്നു ചെയ്യുന്നത് പക്ഷെ ഇപ്പ അവൈലബിളല്ലത് നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഇപ്പ അത് അവൈലബിൾ ഇല്ലല്ലോ ഇപ്പൊ നമ്മള് ആ ഇരു നൂറ്റി ആ നാപ്പാത്തൊമ്പതിന്റത് അതാ ചെയ്യുന്നത് ആ ഓരോ സമയത്ത് ഓരോ റേയ്ഞ്ചാണ് പിന്നെ നമുക്ക് ചില ചില ദിവസം വിചാരിക്കും ഓ ജോലിയല്ലേ ജോലി കൂടുതലാപ്പൊപിന്നെ നമ്മള് നെറ്റ് ഒരുപാട് ഉപയോഗിക്കുന്നില്ല കുഞ്ഞുള്ളത് കൊൊണ്ട് വിചാരിക്കും ആ അതുകൊണ്ട് വിചാരിക്കും എന്നാ പിന്നെ മുന്നൂറിനകത്ത് ചെയ്യാം അതാവുമ്പോ പിന്നെ ഒന്നര ജി ബിയൊ ഉള്ള അത് കുഴപ്പമില്ല അധികം അത്കൊഴപ്പയില്ല്യ വീഡിയോസൊന്നും കാണത്തില്ലല്ലോ അവന്റെ പുറേനാണല്ലോ എന്ന് വിചാരിക്കുമ്പോ അങ്ങനെ ചെയ്യുന്ന സമയത്താരിക്കും നമ്മൾ എന്താ ചെയ്യുന്നേ കൊറെേ വീഡിയോ കണ്ട നമുക്ക്അങ്ങനെ
ആ ഹാ അതാ ഇൻസ്റ്റഗ്രാമിലോട്ട് കേയറാനേ പോണ്ടതില്ല പെട്ടെന്നാ നെറ്റ് തീരുന്നത്
ചുമ്മാ ചെലപ്പോ കുഞ്ഞ ഒറങ്ങുന്ന സമയത്ത് നമ്മള് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ നമ്മള് കൊറച്ച് വീഡിയോസൊക്കെ കാണുമ്പോ ഇതങ് തീരും പിന്നെ ഒന്ന് വാട്ട്‌സാപ്പിൽ പോലും ഒരു സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടാനോ പോലും ഒന്നും പറ്റത്തില്ല
എല്ലാം ന്ന്
ആ അങ്ങനെ ആഹ അങ്ങനെ ഇരിക്കുമ്പോ നമ്മളെന്തോ ചെയ്യുന്നെ എക്സ്ട്രാ മറ്റേ മുപ്പതിനും മുപ്പത്തിമൂന്നിനും ഒക്കെ റീചാർജ് ചെയ്യും ഡാറ്റ മാത്രം ആ
ഞാൻ ചെയ്യുന്നത് ചിലപ്പോ നെു ഞാൻ ചെയ്യുന്നത് ഓ ചെലപ്പോ നെറ്റ് തീരും അല്ലെങ്കിൽ ഇരുവത്തിരണ്ട് രൂപ അങ്ങനെയൊക്കെയിരിക്കും ചെയ്യുന്നത്
ആഹ അങ്ങനെ ചെയ്യും പി പിന്നെ ഞാ വിചാരിക്കും ഓ എങ്കി പിന്നെ മുന്നൂറ്റി അൻപതിന് മുന്നൂറ്റി നാല്പ്പത്തൊമ്പതിന്റെ ചെയ്യാം എന്ന് വിചാരിക്കും പക്ഷെ നമ്മള് അത് ചെയ്യാൻ സമയമാവുമ്പഴത്തേക്ക അല്ലേ വേണ്ട മുന്നൂറിന്റെ ചെയ്ത് താ മതി ആ പക്ഷെ നമ്മളിങ്ങനെ നെറ്റില്ലാ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോ വിചാരിക്കെ ങ്കിൽ പിന്നെ മുപ്പത്തിമൂന്നിന് അങ്ങ് റീചാർജ് ചെയ്യാ കൈയ്യി പൈസ ഉണ്ടെങ്കിലേ ഒള്ളൂ കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതും ഇല്ല ചുമ്മായിരിക്കും ഉം
ആഹ അതാ വിടെ എന്റെ മോനാണെങ്കി വന്നി പറയ്യാ മോനാണെങ്കി ഇന്നൊരു ബിരിയാണി മേടിച്ച കൊടുത്തു കൊറേ നാളിന് ശേശ്വാ ഇന്നൊരു ബിരിയാണി മേടിച്ച് കൊടുക്കാറ്
ഓഹോ
എന്നോട് വന്നിട്ട് പയ്യെ വന്നന്ന് പറയുക അന്റെറ അത്ത് കച്ചമ്പറുണ്ടല്ലോ കച്ചമ്പറ എടുത്തോണ്ട് വ ത് ബിരിയാണിയുടെ കൂടെ തിന്നുന്നല്ലേ എനിക്ക് തരുവോന്ന് അത് രഹസ്യമായിട്ട് വന്ന് ചോദിച്ചിട്ട് ഇപ്പ എവിടെ പോയി വാ നിക്കൂ ആശാൻ ബിരിയാണി എന്ന് വച്ചാൽ വലിയ ഇഷ്ട ഉള്ളി ആ ആ ചിക്കൻ ബിരിയാണി ഞാൻ കൂടുതലും ഇഷ്ടം
ആഹ് ആഹ് ഹഹ
ചിക്കനോ ബീഫോ അങ്ങനൊന്നും ഇല്ല എന്നാലും ചിക്കൻ ബിരിയാണിയുടെ കാല് കാണുമ്പോഴത്തേക്ക് അങ്ങ് ഭയങ്കര ഇഷ്ടം ഇ ഇന്ന അതുപോലെ തന്നെ ഒരു ബിരിയാണി മേടിച്ച മന ചിക്കന്റെ കാലുണ്ടായിരുന്നു
ഓ ഓ ആ് ആ അപ്പം വാങ്ങിക്കുന്നത്തിന്റെ അകത്തും കൊറച്ച കഴിക്ക ത്തോളൂ അതോ
ആ ഇവിടെ ഉണ്ടാകുന്ന കൊറച്ചേ കഴിക്കത്തില്ലോ പിന്നെ രണ്ട് മൂന്ന് നേരമായിട്ടി കഴിച്ചു കഴിച്ചോളൂ ആ പിന്നെ ഉച്ചക്കൊന്നും കഴി ഒന്ന് കഴിക്കും വൈകുന്നേം ഒന്ന് കഴിക്കും പിന്നെ അതിന്റെ ഇടക്ക് ഒന്ന് കഴിക്കും പിന്ന രാത്രി കഴിക്കും അങ്ങനെ ഉം ആ ആ ഇവിടെ ആ ഇല്ലല്ല നമ്മൾ കൊറച്ച് പോയി മേടിക്കണം നമ്മള്
ആണല്ലേ ആ ഹാ പോയി മേടിച്ചൊണ്ട് വരുവാ
ആഹ് പോയി മേടിച്ചുകൊണ്ട് വരണം പിന്നെ വണ്ടി ഉള്ളതുക കൊണ്ട് പോയി മേടിച്ചോണ്ട് വരും
ആഹ് അവിടൊക്കെ എങ്ങനെയാ ബിരിയാണിക്കൊക്കെ വില
ഇവിടെ ഇന്ന് ഇപ്പൊ ഞാൻ ചിക്കൻ ബിരിയാണി മേടിച്ചിട്ട് നൂറ്റി അമ്പതാവാ
ആഹ് നമ്മളെ ചിക്കന്റെ വിലയും കൂടെ അനുസരിച്ചായിരിക്കുമല്ലോ ഓരോ ദിവസം
അതെ അതെ ബീഫിന് നൂറ്റി എമ്പതന്ന് തോന്നുന്നു
ആണല്ലേ ആ ആ ഇപ്പം ബീഫ് ന് വെല കു കൂടുതലാണല്ലോ
പിന്നെ ബീഫിന ഇപ്പൊ കത്തുന്ന വിലയല്ലേ ചിക്കനക്കാടും വില കൂടതല്ലേ ബീഫ്
ആഹ് അതെ അതെ
ഇന്ന് ഞാൻ കടയിൽ ചെന്നപ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ വന്ന് മേടിച്ചട്ടുണ്ട് ഒരുപാടന്ന് പറഞ്ഞപ്പ ഒരുപാട് ആൾക്കാരെ വന്ന് മേടിച്ചൊണ്ട് പോകുന്നു ആ കൂടുതൽ എല്ലാരും ബീഫ് ഫ മടിച്ചൊണ്ട് പോകുന്നത് കാരണം വച്ചാ ചൂടല്ലോ ബീഫ് പിന്നെ നല്ലേ
ആഹ് പിന്നെ കൊളസ്ട്രോളോ മറ്റേ സ്റ്റോണിന്റെ പ്രശ്നമാ വേറെ എന്തൊക്കെ പ്രശ്നമ ഉള്ളവർക്ക് അത് കഴിച്ച് കൂട
കഴിച്ചുകൂട ആൻ ആൻ ആൻ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളെ ഉണ്ടാവുന്നു
പിന്നെ നമ്മള് ചിക്കൻ നല്ലാതോ കടയിപ്പ ഒരു കിലോ വാങ്ങിച്ച് പിന്നെ ഇതിന്ന് അരി മേടിച്ചൊക്കെ കഴിയുമ്പോഴേ നമ്മുക് കുറച്ച് പൈസ കൈയിൽന് പോകും അതിനെ അപേക്ഷിച്ച് നൂറ്റത് രൂപയ്ക്ക് ഒരു ബിരിയാണി
മേടിച്ചു അ മേനെക്കേടില്ല കാരണം വെച്ച എണ്ണ തന്നെ എന്തോ വിലയാണ് ആ പിന്നെ അരി മേടിക്കണം ആ നെയ്യ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഈ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കണ്ടായോ അനുകത്തിടാൻ വേണ്ടിയിട്ട് അതൊക്കെ വെച്ച് നമ്മ നോക്ക്പോഴത്തേക്ക് മെനക്കേടില്ല ഇതാവുമ്പോ പൈസ കൊടുത്ത് മേട പക്ഷെ അതു പോലത്തെ കടയും കൂടാ നമ്മുക്ക് വിശ്വസിച്ച് മേടിക്കാ പറ്റിയൊ കട നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് നമ്മൾ കഴിക്കുന്നത് ശ ശരിയായിട്ടുള്ള കാര്യല്ല എന്നാലും നമ്മ വല്ലപ്പോഴും എപ്പോഴും ഒക്കെല്ലേ അപ്പം അവിടെ പിന്നെ നല്ല നമുക്ക് അറിയാവുന്നൊ ഒരു കടയും കൂട അപ്പൊ ക്ലീനിങ്ങ് ഒക്കെ ആണല്ല നല്ല അടിപൊളിയായിട്ടാ വരുന്നത് നമ്മുക്ക് അതുകൊണ്ടട്ട് വിശ്വസ് മേഴച്ച് കഴിക്കും വിശ്വസിച്ച് കുഞ്ഞുങ്ങൾക്കായാലും മേഴിച്ച് കൊടുക്കാം അങ്ങനെ അല്ലാതെ ഇവിടെ പുറത്തുനൊന്നും അങ്ങനെ ഫു പേടിക്കാറില്ല പൊതുവെ കാര കുഞ്ഞിനൊരു വട്ടമാണ്ല ആ് വയറിന് വയ്യാതെ വന്ന് ആ ഒരു പ്രാവശ്യം ഫുഡ് പോയ്സൺ വണം അതിനു ശേഷം നമ്മ ഡോക്ടർ പറഞ്ഞ് ന മേടിച്ച് കൊടുക്കണ്ടന്ന് പറഞ്ഞു പക്ഷെ അന്ന് പുറത്തനിന്നൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ലായിരുന്നു പക്ഷെ എന്ത് പറ്റിയതാണെന്ന് അറിയത്തില്ല ആ് ഇതിനാണെങ്കി ഇതുപോലെ ഒരു കുഞ്ഞിന് അംഗൻവാടിന്ന് ഫുഡ് പോയ്സൺ അടിച്ച് ആ അത് യി പറഞ്ഞ കൂട്ടി എങ്ങനെ വന്നോ ഇല്ലെങ്കി എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ഇതുവരെ അറിയത്തില്ല കുഞ്ഞരു ദിവസം പെട്ടെന്നൊരു ഒരു ദിവസം ഞാ കുഞ്ഞിനെ അങ്ങന വാട്ടിന്ന് വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് കുഞ്ഞഞ്ഞ്മ്മ എനിക്ക് ശർദ്ദിക്കൻ വരുന്ന പോലെ തോന്നന്ന് പറയാ പായസം കുടിച്ചതിന് ശേഷം എനിക്ക് ഛർദ്ദിക്കാൻ തോന്നന്ന് പറഞ്ഞ അത് പറഞ്ഞത് ന്റെ വീട്ടിൽ വന്ന് കേയറി അങ്ങ് കുഞ്ഞങ്ങർന്നിക്കാൻ തുടങ്ങി അയ്യോ ഭയങ്കര മുതലായി അങ്ങനെ ഹോസ്പിറ്റല കൊണ്ട് കൊണ്ട്പ്പോ ഡോക്ടർ പറഞ്ഞ ഫുഡ് പോസണ ആ എന്തോ കഴിച്ച ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇല്ല ഡോക്ടറെ നമ്മള് അംഗൻവാടിന്ന് വിളിച്ചൊണ്ട് വരുന്ന വരവാ എന്ന് പറഞ്ഞു പിന്നെ അത് വെച്ച് ഭയങ്കര വിഷയങ്ങളൊക്കെ ആയ കുഞ്ഞു അപ്പൊ വേറെ രണ്ട് മൂന്ന് കുഞ്ഞങ്ങൾക്ക ഇതുപോല ഫുഡ് പോയിസൺ അടിച്ച കുഞ്ഞുങ്ങളല്ലാം ഹോസ്പിറ്റൽ അഡ്മി ടായി പിന്നെ ആ അങ്ങനവാടി തിരക്കത്തിന്നൊക്കെ ചെന്ന് ച അപ്പം അവിടെ കുഴപ്പൊന്നുമല്ല നിലവില് ആ എല്ലാം ഓക്കെ ആയിരുന്നു പിന്നെ കൊറെേ നാള് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഇതുപോലെ പറഞ്ഞു ഒരു അവിടെ തന്നെ ഉണ്ടായിന്ന കൊച്ചിന് ഫുഡ് പോസക്കാൾ ഫുഡ്‌ പോയിസൻ നല്ലായിരുന്നു ഒരു കുഞ്ഞ അവിടെ വന്നുകണ്ട് പനിയായിരുന്നു ഛർദിച്ച് ഛർദിച്ചപ്പോആ അതിന്റെ ഇൻഫെക്ഷൻ ആരുന്നു ഈ പുള്ളള്ളർക്കെഛർദി ഈ ഇങ്ങനെ ദേഹത്തുക്കൂടെ ശര്ദില് വീണു ഈ തെറിച്ചവീയുന്നത് തെറിച്ച കു വീണ അപ്പം അത് പെട്ടെന്ന് വൈറൽ പനിയുടെ ഒരു ഇതായിരുന്നു
ഓഹോ
ഇല്ലോ അത് അപ്പം അവിടെ നിന്ന് ടീച്ചർമാരും ഹെൽപ്പറും കൂടെ കുഞ്ഞുങ്ങളെ കഴുകി വൃ പ്രത്യേകൊക്കെ ചെയ്ത് പക്ഷെ അതിന്റെ അണുബാധ കുഞ്ഞുങ്ങളുടെ തലത്ത് പെട്ടെന്ന്ങ്ങ് വ്യാപിച്ചങ് അങ്ങനെയായിരുന്നു. അപ്പൊ ആ ഛർദിച്ച കുഞ്ഞു നിന്നെ ചുറ്റി ഒരു അഞ്ചച് പിള്ളേർ നിപ്പുണ്ടായിരുന്നു ആ പള്ളേർ ദേഹത്തെ എല്ലാം അതിന്റെ അംശം ചെന്ന് വീണ് അങ്ങനെ ഈ ചുറ്റും നിന്ന എല്ലാ പിള്ളേർക്കും ഛർദ്ദിലായി
അങ്ങനൊക്കെ ഇണ്ടാവ ഉലിയോ
അങ്ങനെയൊക്കെ ഉണ്ടാവും അങ്ങനെ ഭയങ്കര ഇതായിട്ട് കുഞ്ഞുങ്ങനെ അഡ്മിറ്റ് പിന്നീട് ഇവന്റെ ഇവന്റെഈ എന്റെ മോൻ ശഛർദ്ദിച്ച ടൈംമിൽ എന്റെ തോള കിടന്നന്ന് കുഞ്ഞു ഛർദ്ദിച്ചത് അപ്പം പിറ്റേ ദിവസ ആയപ്പോഴത്തേക്കും ഇതുപോലെന്നെ എനിക്ക് ശർദ്ദൽ വരാൻ തുടങ്ങി ഞാൻ ഛർദ്ദിക്കുന്നു എനിക്ക് ശരീരം കൊഴിയുന്നു അങ്ങനത്തെ ഒരു അവസ്ഥെ വന്നപ്പോഴത്തേക്ക നമ്മള് പെട്ടെന്ന് ശ്രദ്ധിച്ചു ഇത് ഫുഡ് ഇൻഫെക്ഷൻ അല്ല കാരണം എൻന്റെ ആ് ഇവിടെ ഹസ്ബൻറിന്റെ അനിയനുണ്ട് അപ്പം ആ ആ ആളുടെ ദേഹത്ത് ഇതല്ലെ കുഞ്ഞ് കുഞ്ഞിനെ ഇതല വയ്യാതിരിക്കുവല്ലേ കുഞ്ഞിനെ എടുതതോളം ണ്ട് അപ്പം അവന്റെ ദേഹത്തോടും ഇതുപോലെ കുഞ്ഞു ചർന്നിച്ച് അപ്പം അവനും എനിക്കും ഒരുഴപോലെ ഇതുപലെ ശഛർദ്ദൽ വന്നു അപ്പൊ നമുക്ക് മനസ്സിലായി ഇത് എന്ത വൈറൽ പനിയുടെ ഒരു ഭാഗവാ കാരണം ശർദിൽവീണ ഈ വീ ആൾക്കാാര് കുറേ ഉണ്ടെങ്കിലും അമ്മ അച്ഛൻ അങ്ങടെ അനിയത്തി എല്ലാവരും ഉണ്ടെങ്കിൽ പോലും അവ അവടെ ദേഹത്തൊന്നും ശർദില് വീണില്ല പക്ഷെ എന്റെ ഇവന്റെ ദേഹത്ത് ആ ഛർദ്ദില് വീണണം അപ്പൊ ഞങ്ങൾക്ക് രണ്ട പേർക്ക അതുപോലെ വയ്യാതെ വന്നന്ന്
ഓ